ഹലോ ആ ഹലോ ആ പറയ് ആ കേക്കുന്നുണ്ട് പറയാ
ആ പറന്നോ കഴിച്ചോ
ഇല്ലടാ കഴിച്ചിട്ടില്ല കഴിക്കാൻ പോണുള്ളു
കേക്കുന്നില്ലന്ന് ഉറൊക്കെ പറയാ ചച്ചി
കഴിച്ചിട്ടില്ല
ആഹ് ഓക്കെ ഓക്കെ
ഇപ്പൊ കേൾക്കണില്ലേ?
ആഹ് മഴ പെയ്യുന്നുണ്ടോ അവിടെ?
ഏയ് ഇല്ലല്ലാ ഇന്നിവിടെ വെയില മഴയില്ല.
ആഹ്
പിന്നെ എന്താണ് പിന്നെ എന്താ പരിപാടി എപ്പഴാ ഉറങ്ങാറ്?
അത് നാളെ സൺഡേ ആയതുകൊണ്ട് അറിയത്തില്ല. താമസിക്കും. കുറച്ച് എഴുതാനൊക്കെയുണ്ട്, റെക്കോഡൊക്കെ എഴുതാനുണ്ട്.
ഉം ഉം ഉം
അതൊക്കെ എഴുതി തീരുമ്പം ഒരു സമയാവും.
പിന്നെ പഠിക്കാനും ഒക്കെ ഇല്ലെ? ഇങ്ങളെങ്ങനെയാ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടായിരുന്നു പഠിക്കാ?
അങ്ങനെയൊന്നും ഇല്ല, ഓരോരുത്തർക്ക് ടൈം കിട്ടുമ്പോ ഒരുമിച്ചൊന്നും ഇരുത്തി പഠിത്തവൊന്നും നട നടക്കത്തൊന്നുല്ല.
എന്നാപ്പങ്ങക്ക് കമ്പയ്ൻ സ്റ്റഡി അത് ചെയ്തൂടെ
ഉം എന്തേലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടു ചെന്ന് ചോദിച്ചിട്ട് പഠിക്കാനുള്ളത് പഠിക്കും
അയ്ശെരി ഉം ഉം അവിടെ എങ്ങനെയാ കോളേജിലൊക്കെ എങ്ങനെ
കോളേജില് കോളേജിൽ മൊത്തം കന്നഡ മിസ്സുമ്മാരാണ് കൂടുതലും.
ആഹ് ആയ്ശരി അപ്പൊ അവര് ഫുൾ ഇംഗ്ലീഷ്
ആ അല്ലേലും അവിടെ കോ മ് കോളേജിൽ മലയാളം സംസാരിക്കത്തില്ല, നമ്മള് മലയാളം സംസാരിച്ചാൽ നമുക്ക് ഫൈൻ ഉണ്ട് നൂറ്.
അതെ അപ്പൊ മറ്റേ കന്ന കന്നട ഏഹ് ആൾക്കാരോ
കന്നഡ ആൾക്കാരെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കും.
ഇംഗ്ലീഷില് ഇംഗ്ലീഷ് സംസാരിക്കൂല, അവര് കന്നഡ പറഞ്ഞാ അവർക്കും ഫൈനാണ് അല്ലെ.
ആഹ് അവർക്കങ്ങനെ ഇല്ല, അല്ല പിള്ളാര് സ്റ്റുഡന്റ്സ് മലയാളം പറയാൻ പാടില്ല.
ശരി ഓക്കേ ഓക്കേ ഓക്കേ പിന്നാ എന്റെ അമ്മ ചെറുപ്പത്തിൽ അവിടെ പഠിച്ചാർന്നെ ബാംഗ്ലൂര്. ഏം സ്കൂളിലാണ് പഠിച്ചാർന്നത്. അവിടെ അങ്ങനൊയിരുന്നു അത്രേ ഇംഗ്ലീഷ് മാത്രേ സംസാരിക്കാൻ പാടുള്ളൂ, ഫൈൻ ആയിരുന്നുന്നൊക്കെ പറയും.
പക്ഷെ കൊഴപ്പയില്ല കൊഴപ്പയില്ല നമ്മള് ആ ആ എനിക്കങ്ങനെ ഈ ഫ്ലുവൻസ് ആയിട്ടൊന്നും ഇംഗ്ലീഷ് അങ്ങനെ സംസാരിക്കാൻ അറിയില്ലായിരുന്നു
എന്നിട്ട് ഇപ്പൊ പഠിച്ചോ
ഇപ്പൊ പഠിച്ച് പഠിച്ച് വരുന്ന് എന്നാലും പെട്ടെന്ന് ഒരാള് കന്നഡ മിസ്സമാര് എല്ലാം ഇപ്പൊ കന്നഡ ആണെങ്കിൽ കേ അവരുടെ സ്ലാങ് വ്യത്യാസംണ്ട് നമ്മുടെ അടുത്ത് ഇംഗ്ലീഷ് പറയുന്നതില്
ആ
നമ്മള് പറയുന്ന ഒരു ഇതിലല്ല അവര് പറയുന്നത് എ പറയയാണെങ്കിൽ ഒരു സ്പീഡിൽ അങ് പറഞ്ഞു പോകുവാ നമുക്കതിങ്ങനെ പെട്ടെന്ന് നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റത്തില്ല
എന്ത് ഇംഗ്ലീഷോ ഇംഗ്ലീഷോ അത് അവരുടെ അവരുടെ നല്ല അവരുടെ കറക്റ്റ് ഇംഗ്ലീഷാ
ഉം അവര് നല്ല ഫ്ലുവൻസ് ആയിട്ടാ പറയുന്നേ
അതാണ് അതാണ് ഫ്ലൂവന്റ് നമ്മൾക്ക് അങ്ങനെ അങ്ങടെ അറിയില്ലല്ലോ
നമ്മള അവിടെ വായും തുറന്ന് നിൽക്കും അവർക്ക് അയിന്റെ അപ്പറം ദേഷ്യവാ അന്നേരം അ ചോദിക്കുന്നതിന് നമ്മള് മറുപടി കൊടുത്തില്ലേ നമ്മള് മലയാളീസിന്റെ കൂട്ടല്ല അവര സ്വഭാവം അവർക്ക്ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഭയങ്കര ദേഷ്യ കണ്ടക്കാർക്ക്
ആ ഒരു കണ്ടറിവൊന്നുംല്ല അല്ലെ
ഉം
നമ്മള് മലയാളികൾക്ക് നല്ല അയ്യോഭാവുണ്ട് വർത്താനത്തിലൊക്കെ നമ്മളെ
പക്ഷെ അതുപോലെയല്ല കണ്ണടക്കാര്
അത പിന്നെ തമിഴന്മാരും അങ്ങനെ തന്നെ അവര് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന അവരന്ന് ചൂടാവ
ഇവിടെ കേരളത്തിലേക്കൂടെ വണ്ടി അത ഇപ്പ നമ്മള് ട്രാഫിക് ആയാലും അത് തന്നെ കേരളത്തിലൊക്കെ വണ്ടി ഇടിച്ച ആൾക്കാരെങ്കിലും കൂടി പോലീസൊക്കെ വരത്തില്ലേ ഇവിടെ ആൾക്കാരെ വണ്ടി ഇടിച്ചിട്ടിട്ടെങ്ങ് പോവാ അവരും വരുത്തില്ല പോലീസ് ഒന്നും വരുത്തില്ല വേണമെങ്കിൽ നമ്മൾ പൊടിതട്ടി എണീച്ച് പോണം
ആ
ഒറ്റ മനുഷ്യര് നമ്മള പൊക്കത്തില്ല അവിടുന്ന്
അപ്പൊ എന്തേലും കാര്യമായിട്ടുള്ള ഇഞ്ചുറി ഉണ്ടെങ്കിലോ
ആ ഇവിടെ ഇപ്പൊ ഞങ്ങ ഇവിടെ വന്നപ്പോ തന്നെ കൊറ ആക്സിഡന്റ് കണ്ടത ഇപ്പൊ ഞ ഇപ്പൊ എ കനെയ ഇടെ വരുന്ന് രണ്ട വണ്ടി ഇടിച്ചു തട്ടിട്ട് പോയി വളവിന്റെ അവിടെ വെചൊക്കെ അവര് നിർത്തത്തില്ല അവര് നോക്ക തൂടില്ല
അയ്യ യ്യ യ്യ യ്യോ
തുപോലെ
ആ ആ ബാംഗ്ലൂരല്ലേ വണ്ടികൾക്ക് ഒരു ക്ഷാമവും ഉണ്ടാവില്ല
ഏ
ബാംഗ്ലൂര് അല്ലേ വണ്ടികൾക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല
ഇല്ലി ല്ല ഇല്ലാ
പിന്ന പിന്നെ പിന്നെന്താ ഏപിന്നെന്താ
ആ പിന്നെ പറഞ്ഞു
ഇംഗ്ലീഷിപ്പോ പ നന്നായിട്ട് പറയാനൊക്കെ തുടങ്ങിയോ
ഇല്ലേ ഇല്ല പഠിച്ചു പഠിച്ചു വരുന്നു
അതെ ഹോസ്റ്റൽ പിന്നെ സീൻ ഇല്ലല്ലോ
ഹോസ്റ്റലിൽ സീനില്ല.
ആ ആ
നമ്മളെ കൂടെ പഠിക്കുന്നത് നമ്മളെ കൂടെ പഠിക്കുന്നത് ക പിള്ളേരും തമിഴ് പിള്ളരും ഉണ്ട്.
അതെ എന്നിട്ട് ക കന്നട പഠിച്ചാ
കന്നഡ കൊറച്ചൊക്കെ അങ്ങനെ പഠിച്ചില്ല നമ്മള് കഴിച്ചോ കുടിച്ചോ സുഖണോന്നൊക്കെ
ശരി അവർ
അവർക്കും ച പഠിക്കും കൊറച്ചൊക്കെ അവര് പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കുന്നെ ആ
അതെ അന്നോട് ങ്ങനെ ത മലയാളം അവര് ഏത് ഭാഷേല സംസാരിക്കാ ത ഇംഗ്ലീഷിലോ അതെ ല്ലേ
സ്സിലാവാത്തില്ല ഒന്നും
അല്ല ഒരു കണക്കിന് അവിടെ ക്ലാസ്സും ഏ ഇതൊക്കെ കഴിഞ്ഞു വരുമ്പോളേക്കും നമ്മൾ ഇംഗ്ലീഷ് കൊറച്ചൊരു ല്ലേ ഇംഗ്ലീഷ്
ആഹ് ഇംഗ്ലീഷ് ആ ഇംഗ്ലീഷ് പഠിച്ചെങ്കിലെ പക്ഷെ ല്ല നമ്മള് ഇവിടെ നേഴ്സിങ്‌ പഠിച്ചിറങ്ങിയാലും നമുക്ക് പോറത്തോട്ട് പോണെങ്കിലും ആ ഇത് ലാംഗ്വേജ് വെച്ചല്ലേ പോവാൻ പറ്റത്തോള്ളൂ
അതെ അതെ അതെ എബ്രോഡ് അല്ല ഗൾഫിൽ പോവാനല്ലേ ആ അപ്പ പിന്നെ ഇംഗ്ലീഷ് പഠിക്കണ് കൊർച്ചും കൂടെ നല്ലത്
ഉം
പിന്നെ അങ്ങനെ ചെലോര്ക്കങ്ങനെ ജർമ്മൻ ജർമ്മൻ ഭ
ആ ജർമൻ ലാകേജ് പഠിച്ച്ട്ട് ഹേ ജർമൻ നേ ശേ അങ്ങോട്ട് പോ അങ്ങനെ പോവാ
ഉം ഉം അങ്ങനെ നോക് ക്കുന്ന്ണ്ട് അവിടൊക്കെ ബി. എ. സിക്ക് നല്ല സ്കോപ്പ് ഇല്ലേ
ന ലാംഗ്വേജ് പക്ഷെ നമ്മള് മറ്റേ പി. എ. സി. സംഭവല്ലേ അതേ പോലൊക്കെ തന്നെ അനം ആ എക്സാം എയുതം അത് കിട്ടണം അന്നാലേ നമുക്ക് അവിടെ ആ കോഴ്സ്
അയ്യോ അത് ബുദ്ധിമുട്ടലോ
ആ അ വ ഇപ്പ കൂടുത ആൾക്കാരും സ്നേശങ്ങളോട്ട പോന്ന പ്ലസ് ടു കഴിയുമ്പഴേ നേഴ്സിംഗ ഫിൽഡിലോട്ട പോന്നെ
പിന്നെ ഇപ്പോ ഒരു പുതിയ സംഭവം ഉണ്ടല്ലോ മറ്റേ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ൻ അത് പഠിക്കുന്നുണ്ടല്ലോ കൊറെ പേര്
കൊറെ കോഴ്സ് ഇപ്പ ആവുനുണ്ട്
പിന്നെ ബി എസ് സിക്ക് കൂടുതൽ സ്കോപ്പ് ആവിടെ ഇറ്റലിയിൽ അങ്ങനെ എന്തൊക്കെയല്ലേ അങ്ങനെന്തോ
ആ പുറത്തോട്ട പോയാ ഉണ്ട് ഈ കാരണം ഇപ്പ നഴ്സിങ്മാർക്ക് ഭ ഭയങ്കര പഠിച്ചിറങ്ങിയ പിള്ളേർ എവിടെങ്കലും കേറാനും ഭയങ്കര പട കാരണം പ്ലസ് ടു കഴിയുമ്പോൾ മൊത്തം പിള്ളേർ നേഴ്സിംഗ ഫീൽഡിലല്ലേ എടുക്കുന്നേ
ഉം അതെ അതെ
അര ഭയകാരാ പാട
പിന്നെ
പിന്നെ
പിന്നെന്തോടാ പറ
എന്ന്ത്യ ചേട്ടൻ വന്നില്ലേ
ഇല്ല ഏട്ടൻ ഇവിടില്ല ഏട്ടൻ ഗേൾ ഫില
അവിടെ എന്തുവാ
അവിട് ആവിടെ ജോലി അവിടെ ഒരു കമ്പനിയില് ഇന്റീരിയറിന്റെ കമ്പനിയില് അയില് സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ
എന്ന് വരും
പോയിട്ട് ഇപ്പ ആറു മാസായി ഇനി ഒരു ആറു മാസം കൂടി കഴിഞ്ഞ വൺ ഇയർ ആയ വരണം വരണം പറഞ്ഞിട്ടിരിക്കണ്ട്
ഏട്ടാൻ കല്യാണത്തിന്റെ മുന്നേ ഗൾഫിലരുന്നു കല്യാണം കഴിഞ്ഞാ പിന്നെ എന്താ പറയാ കുട്ടിയൊക്കെ ആയാ പിന്നെ പൂവില്ലാ നും പറഞ്ഞിട്ട് ഇരിക്കണ ആളായിരുന്നു അങ്ങനെ പിന്നെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോ പിന്നെ അങ്ങനെ പോയി
വാട്സആപ്പിൽ
പോവാൻ താല്പര്യം ഇല്ലാണ്ട് ഇരിക്കയായിരുന്നു അപ്പൊ അങ്ങനെ പിന്നെ പോയി കുട്ടി അവ് ആയി
കുറേ നാളായോ മാരേജ് കഴിഞ്ഞിട്ട്
ആ ഇന്റെ കല്യാണം കഴിഞ്ട്ട് നാല് വർഷം കഴിഞ്ഞിട്ടാണ് കു ഏത് അഞ്ച് വർഷം കഴിഞ്ഞു
ആഹ് ഉം
അങ്ങനെ പിന്നെ പിന്നെന്താ ഞാന് എന്റെ ഡിഗ്രി എന്റെ ഡിഗ്രി കഴിയുന്നോട് കൂടിയിട്ട് ഇങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞു പിന്നെ ഒരു വ
ഉം
പിന്നെ താന്പ്ലസ്ടു കഴിഞ്ഞിട്ട് നേരെ ബി എസ് സിക്ക് പോയതാ പ്ലസ്റ്റുനെങ്ങനെ നല്ല മാർക്ക് ഇ ണ്ടാർന്നോ
റ്റുലൊക്കെ നല്ല മാർക്ക്ണ്ടാർന്നു
അതെ
ഇനി ഇവടെ വന്നിട്ട്നി ണ്ടോ അറിയത്തില്ല ഇവടെ വന്നിട്ട് ഇതല്ലാം കണ്ടപ്പം മൊത്തം കിളി പാറിയിരിക്ക കൊള്ള മാർഗം വല്ല ബുദ്ധി ചുവച്ച് അങ്ങനെ ഇല്ല അങ്ങനൊരവസ്ഥ ത്തി ഇരിക്കും മൊത്തം ഇംഗ്ലീഷും കേട്ട് കാരണം നമ്മ പ്ലസ്റ്റു കഴിയുമ്പേ എല്ലാരും മേസി ഫീൽടാണ് നല്ലത് ന്ന് പറഞ്ഞ നമ്മളെ കുത്തിച്ചാടിച്ചിങ്ങ് വിടും
ഇല്ല നിനക്കതൊക്കെ പഠിക്കാൻ പറ്റും ഈ പേസ് ന്നാലും അങ്ങനെ തോന്ന്ണ് ണ്ട് ട്ടോ ന്ന് വച്ചാ പ പ്പം പ്ലസ്റ്റ്റ്റു ഒക്കെ നല്ല മാർ ക്കൊ വാങ്ങിയ സ്ഥിതിക്ക് പിന്നെ പ്പെ യ്യ് ചെന്നിട്ട് പെട്ടെന്ന് ഇംഗ്ലീഷും മറ്റ ടീച്ചറും എല്ലാവരേനിം കൂടെ കണ്ടുട്ട് നീ ആകെ ഷോക്കായതാണ് വണ്ട്രടിച്ചു പോയതാണ് അത് കൊഴപ്പല്ലേ ഇനി ഒണ്ടല്ലോ മുന്നില് മൂന്ന് വർഷം കടക്കല്ലേ അപ്പോഴ യൊക്കെ നീ സെറ്റവും
പ്ലസ്റ്റ്റ്റു അല്ല ഞ്ഞി നീ അടുത്ത തിങ്കളാഴ്ച തൊട്ട് ഇന്റെണൽ എക്സാം ഒരു സബ്ജക്ടിന് ഇത്ര മാർക്ക് വെച്ച് കൊറഞ്ഞാ അയ്യായിരം രൂപ ഒരു സബ്ജക്ട് വെച്ച് കൊടുക്കണം ന്നാ
ഒന്നൂടെ പറ
ഒരു സബ്ജക്റ്റിന് ഇപ്പൊ നമ്മടെ മാർക്ക് കുറഞ്ഞെന്ന് വിചാരിച്ചൊ ഇപ്പം ഇപ്പാ ഒരു മാ മ്മക്ക് മുപ്പത്തിരണ്ട് മാർക്കാ വേണ്ടേ അയിന്റകത്ത് നമുക്ക് മുപ്പത്തൊന്ന് മാർക്ക് ഉള്ളെങ്കി നമ്മള് ഫൈൽ ആയി എന്നാൽ നമ്മള് അയ്യായിരം രൂപ ഒരു സബ്ജക്ടിന് കൊടുക്കണം അങ്ങനെ നാല് സബ്ജക്ടിന് കൊടുക്കണം. ഇരുപതിനായിരം രൂപ
അയ്യോ അതെന്താച്ചാ അവര് വേറെ പഠിപ്പിക്ക തരോ ഒന്നും കൂടെ നല്ലം പോലെ പഠിപ്പിച്ചു തരോ അപ്പൊ
ഇല്ല ആ അത് പാസ്സ ആക്കി വിടും
പാസാക്കി വിടും
ആ ഇന്റെർണൽ പാസാക്കി വിടും
അത് ശരി
അങ്ങനെയ നമ്മടെ ഭയങ്കര ഫൈൻ ഇരുപതിനായിരം മെയിൻ എക്സമിനൊക്കെ ആകോ ഭയങ്കര ഇതക്കെയാ
ശരിക്കും അങ്ങനെയല്ലല്ലോ വേണ്ട നമ്മള് ഫൈൽ ആയിണ്ടെങ്കിൽ നമ്മള് ഇനിയും പഠിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട് അവര് നമ്മള് സപ്ലൈ എഴുതണ പോലെ ആക്കി വിടല്ലേ വേണ്ടെ
ഇത് ഇത് ഇന്റൽ എക്സാ മെയിനെ എക്സാമിനും ഇങ്ങനെ ഇതറിയുക അങ്ങനെ
ആക്കാൻ പറ്റില്ല ആ ഇന്റേർണൽ ഇന്റേർണല് മാത്രാണ്ങ്ങന മേലെ ആ
എന്ന ശരി ചേച്ചി
ആ ശരി ശരി കട്ട
ആ ഓക്കെ ഓക്കെ